ഹലോ ചായക്കെന്നെ ഇര്ക്കാണ്
ഹെലോ
കേൾക്ക്ന്നില്ലേ?
കേൾക്ക്ണില്ലേ?
ആഹ് ഇണ്ട് ഇണ്ട്
ആഹ്
എന്താ പണി?
ഇപ്പ ചായുട്ച്ചു ഒക്കെ ഫ്രീ ആയി
ഏ ഹ്
ഏച്ചായ
ആഹ് ചായുട്ച്ണ് ചായ കുട്ച്ട്ട് കൊർച്ചേരായി.
അയ്ശെരി എന്ത സ്പെഷല്?
അങ്ങ് സ്പെഷലൊന്നുല്ല ഹ് വെടെ കടിണ്ടായിന് എന്തേലും ബ്രെഡും തൊക്കെ ഇണ്ടായ്നു. ചിപ്സൊക്കൊ പ്പതൊക്കെ കൂട്ടി കഴിച്ച് അവ്ടെ? എപ്പളെങ്കിലോക്കെ സ്പെഷലായിട്ട് എന്തേലുംണ്ടാക്കും ആഹ് ബേക് ക്കറിണ്ടാവുമ്പോ പിന്നെ ണ്ടാക്കൂല. അങ്ങനെ അവ്ടെന്തേനി?
വടെ മിച്ചറ്
ആഹ് എല്ലാരും സ്കൂള് പോയോരൊക്കെ വന്നോ?
ആഹ് ചെറിയ മോളാ, ഒന്നര വയസ്സായിട്ടൊള്ളൂ അവക്ക്. അംഗനവാടി പോവ്ണ്ട് പ്പൊ പിന്നെ ലീ മൂന്നര മൂന്നര
മൂന്നര ആഹ് ഞാൻ രിച്ചു ഒന്നര വയസായ മോള അംഗനവാടി പോവ്ണ്ട്ന്നർഞ്ഞപ്പോ. കേട്ട മാറി പോയതാ ആഹ്
ഞാൻ വീട്ടിലാണ് അപ്പൊ ഇന്ന് ലീവാ.
ആഹ് ആഹ് ശെരി
ഉം പിന്നെ ഇല്യ, ഇന്നും പെയ്തിട്ടില്ല ന്ന് രാവിലെ അങ്ങനെ ചെറുതായിട്ട് പെയ്തു പിന്നെ വെയിലെര്
ആഹ്
പിന്നെ അവിടെണ്ടായിര്ന്നോ മയാ
ഇല്ല വടിം രാവില മയണ്ട്
ആഹ് അയ്ശരി ചെലോടത്ത് ചെിലോട്ത്തൊക്കെ പെയ്തിട്ടുണ്ട്ന്ന് പർഞ്ഞ് മയിം കാറ്റൊക്കണ്ട്ന്ന് പർഞ്ഞേട്ട്
വിട്ടെവിടെങ്കിലൊക്കായിരി ക്കുലേ
ആഹ് അതന്നെ പിന്നെ പഠിക്കാണോ
ആഹ് പഠിക്കാ
ഉം സൗണ്ട് കേട്ടപ്പതോന്നി
ഏഹ്
ചെലര ശബ്ദം കേട്ടാമൻസ്സിലാവല്ലോ വേഗം
ആഹ് ശരിയാണ്
ഉം ഏട്ട് ഡിഗ്
ആഹ് ആഹ്
ആഹ് അയ്ശെരി പിന്നെ ഇനി ജോലിക്ക് നോക്ക്ണ്ടോ
ഇല്ല ഏഹ് ഇത് കയ്ഞ്ഞിട്ട് നോക്കാ അങ്ങനെ എന്തെലും വിജാര്ച്ച്ക്ക
ആഹ് ആഹ് ആഹ് എന്തിനാണ് താല്പര്യം
അങ്ങനെ ടീച്ചിക്ക് ട്ടി ട്ടിടൊന്നുതാല്പര്യല്ല ഞാനൊരു കോയിസ് സ് ചെയ്ണ് ണ്ട് അപ്പയ്ൻ്റെ ജാതാ അതിന്റെ ഭാഗായിട്ട് ജോലി നോക്കാന്ന് വിജാരിച്ച്
ആഹ് അയ്ശെരി ആഹ് ആഹ് ആഹ്
അതും പഠിച്ച് കംപ്ലീറ്റായി കയ്യണം അത് ഒരോവർഷം പഠിച്ച് ഇനി അത് രണ്ടാമത്തെ വർഷകൂടിണ്ട് കാര്നം അപ്പാതും കംപ്ലീറ്റായിറ്റ് അങ്ങനെ കേറാൻ പറ്റൊള്ളു
ഉം ഉം ഉം അയ്ശെരി ഉം പിന്നെം
പിന്നെ രാത്രികക്കെ ഫുഡ്ഡായോ
ആഹ് ഫുഡ്ഡായി ഉച്ചക്ക് നെയ്ച്ചോറുണ്ടാര്ന്നു അപ്പോ അത് ഗസ്റ്റൊക്കെണ്ടാര്ന്നു അപ്പത് കയ്ഞ്ഞിട്ട്ണ്ടാര്ന്നു ഇപ്പൊ വീണ്ടും വെച്ചു
ഇങ്ങള് നേരത്തെ വിളിച്ചീന്നോന്ന്ണ്ട്ല്ലേ
ആഹ് അതന്നെ അതന്നെ ഇൻക്ക് സൗണ്ട് കേട്ടപ്പാദ്യൻസ്സിലായില പിന്നെ മനസ്സിലായിട്ടോ ഇനി ഇൻക്ക് തോന്നി ഇങ്ങള് പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയപ്പോ ഞാൻ നേര ത്ത വിളിച്ച്ട്ട്ണ്ടായിര്ന്നു
ആഹ് ഇങ്ങള സൗണ്ട് കേട്ടപ്പള്ൻക്ക് പെട്ടെന്ന് മൻസ്സിലായി പോലെ നേരത്തെ കൊറെ കോളിങ്ങനെ വെര്ന്ന്ൺ ണ്ടല്ലോ അതോണ്ട് ചെലൊരക്കെ മെൻസ്സിലാവും ചെയ്യും
ഞമ്മള്പ്പോ സേവീത്ട്ടല്ലല്ലോ നോ ക്ക്ണതേ അതാണേ അപ്പോ ഉം ആരാണ് എന്താണെന്നന്നും പ്പ മ്മക്കറീലാ അതാണ് അവരു പാട് പേര്ക്ക് കോൾലിസ്റ്റിലിപ്പോരുപാട് പേര്ണ്ട്
ആഹ്
അഓണ്ട് അറിണില്ല
അതന്നെ
പിന്നെ കയ്യാനായീലേ
ആഹ് കയ്യാനായി ഇന്ന് ലാസ്റ്റ് പൊ ര രാത്രി കൂടി ആയാല് കയിഞ്ഞ് നിങ്ങൾദൊക് ക്ക് കപ്ലീ റ്റായോ
ആഹ് കൈ കൈഞ്ഞു
ആഹ്
രണ്ടാമത്തെ വന്ന്ട്ട്ണ്ട്
റെക്കോഡിങ്ങാ
ആഹ് ആഹ് അതെ അത് ഇതിനേക്കാളും ബെറ്ററാണ് തോന്ന
അത് ഇന്റെ അത് കൈ ഇന്റെ ന്താന്നറീല അത് ര രണ്ടും ഒപ് ഒപ് ഒരുമിച്ചാ വന്നത് പിന്നെ മൂന്നാമതായിറ്റ് വേറൊന്നും വര്ന്ന്ണ്ടല്ലോ അപ്പൊ ഞാൻ റ ക്കോഡിയം കപ്ലീറ്റായി നല്ലതന്നെ അത് കപ്ലീറ്റാക്കി കയ്നു
ഏഹ് അത് ശരി അതെത്രണ്ണാ ടോട്ടല്
അത് മുപ്പത്
ഏഹ് അയ് ശരി
ആഹ് മുപ്പത് എണ്ണണ്ടത്
ഉം ഉം ഉം
അതങ്ങനെ വായിച് ഇങ്ങനെ വി ആ വായിച്ചിങ്ങനെ വിട്ടോട്ത്താ മതി പിന്നെ ചെലര്ക്ക്ങ്ങനെ എന്തോ ഇത് മലയാളം എന്തോ മൻസ്സിലാവാത്തതൊക്ക വര്ന്ണ്ട് പർഞ് ഇൻക്ക് ഇതുവരെ അങ്ങനെ വ വന്ന്ട്ടില്ല
ആ ആ ആ അയ് ശെരി ചെലൊര്ക്കാണ് തോന്ന്ണ് അങ്ങനെ മൻസ്സില
ആ ചെലര് ഗ്രൂപ്പ്ലിങ്ങനെ പറയുന്നത് കണ്ട് ഇങ്ങനെ മലയാള അക്ഷരം അതുപോല ഇങ്ങനെ ചിഹ്നങ്ങളൂ ഭയങ്കര പണിയാണ്
അതന്നെ അതന്നെ ശരിയാ
ആ
പിന്നെ ഹാ തൊടങ്ങി
ആ
അത് പിന്നിം സമാധാനണ്ട് ഇതേ പോലല്ലല്ലോ
ഇതേ പോലല്ല സത്യം ഇത് ഇങ്ങനെ പെട്ടെന്ന് തീല അതമ്മ ക്ക് അയിനായിട്ട് ഇര്ന്ന പിന്നെ അങ്ങട്ട് കെയ്യും വിജാരിക്ക എപ്പ വാണെങ്കിലും ഇതങ്ങനല്ലല്ലോ പെട്ടെന്ന് വിളിച്ചാലും
നോവലും കാര്യങ്ങളും ഒക്കെ നമ്മള് വായിക്ക്ണോണ്ടേ ബുക്കും കാര്യങ്ങളൊക്ക നമ്മള് വായിക്ക്ണോണ്ട് നമ്മക്ക് പ്രയാസല്ല്യ
ഇങ്ങള് ബുക്ക് വായിക്കലൊക്ക ഇണ്ടോ
വായിക്കാറ്ണ്ട് ചെലപ്പോക്കെ എപ്പയെങ്കിലും ഇപ്പ അയിന്ള്ള മൂഡൊന്നു ഇല്ല സത്യത്തില് പിന്നെ ഇങ്ങനെക്കെ ഈ കഥാബുക്ക് ങ്ങനെ കാണുമ്പോ ഒര് രസാണ് വായിക്കാന് ഇന്റെ അനിയ ത്തി ഇണ്ട് ഒരു കെട്ട് ഇട്ത്ത് വെച്ട്ട് ഓള് ഇങ്ങനെ വായിക്കു അപ്പൊ പിന്നെ ആ ഓള് ഇങ്ങനെ അവ്ട്ന്നും ഇവട്ന്നും കിട്ട്ണൊക്കെ എല്ലതുണ്ട് ഓളെക്കെ ഇല്ലാത്ത ഇല്ല നോവല് കാര്യങ്ങള് പിന്നെ ലൈബ്രറി പിന്നെ അതേപോലെ ബാലരമ കളിക്കുടു ക്ക എല്ലാ ബുക്സു ഉണ്ട്
ഞാനും ഇപ്പ കോളേജില് എത്തിയെന്റെഷ ഈ ബുക്കൊക്ക വായിക്കാൻ തോട്ങ്ങിയ ഫ്രണ്ട്സിന്റെ കൂടെ ലൈബ്രറിയില് ഇങ്ങനെ ഓരോ ബുക്ക് വാങ്ങും ന്നട്ട് ഓരോ നമ്മ പേര് ഇങ്ങനെ കണ്ടച്ട്ട് അവ്ടെ പോയി ചോയ്ക്കൂ ന്നട്ട് അത് ഇന്ന ദിവസം വായിച്ച് കഴിഞ് കൊണ്ടെക്കണം ന്ന്ണ്ടല്ലോ
ആ അതന്നെ
അപ്പൊ നല്ല രസാണ് വായിച്ച് നോക്കിയാ പിന്നെ ഇങ്ങനെ ഓരോന്ന് ലൈബറി പോയിട്ട്
അതന്നെ ഞമ്മള് അഴിക്ക് ഇങ്ങട്ട് ലയിച്ട്ട്ണ്ട്ന്നുണ്ടെങ്കി പിന്നെ ഞമ്മക്ക് അതൊര് ഇൻട്രസ്റ്റ് ആയി മാറും പക്ഷെ ഇപ്പൊ കുട്ടിയളും അത അതെ അതെ ഞമ്മക്ക് വായന നല്ലതാണല്ലേ ആയാലും ഞമ്മക്ക് എല്ലതും നമ്മള് മർക്കൂല പിന്നെ
അതന്നെ അതന്നെ ഒരു മ മർക്കൂല അത് സത്യാണ് മ്മള് വായിച്ചത് ഇപ്പളും മൻ സില് ഇള്ള പോലെണ് ഒര് ബു ഒര് ബുക്ക് വായിച്ചാല് അത് അതേപടി ഇങ്ങനെ ഒരു ഫിലീം പോലൊക്കെ
ക്കാത ആവുമ്പ ഞമ്മക്ക് പിന്നെ തീരെ വായിക്കാൻ കയ്യൂല
ആ അത് ശരി ഒര് ടെച്ചാങ്ങട്ട് വിട്ടു പോയാല് ആ
അത് ഏത് കാര്യം അങ്ങൻ തന്നെ ആണല്ലോ നമ്മളിപ്പ ഡ്രോയിങ്ങിനാണെങ്കിലും ഓക്കെ നമ്മള അയിന്റെ ടച്ച് വിട്ട് കഴിഞ്ഞാ പിന്നെ ഞമ്മക്ക് റെഡി ആയി കിട്ടാൻ കൊർച്ച് ടൈമ് ഇട്ക്കും
അതന്നെ
അപ്പ അതാണ് അപ്പ ഞാൻ ഓളെ ക്ക്ന്ന് ഇങ്ങനെ കിട്ടുമ്പ ചെൽപ്പോ ഇട്ത്ത് നോക്കും ഇങ്ങനെ ചെർതായിട്ട് വല്ലാന്നും പിന്നെ- ടൈമ് ഇല്ല്യാത്തൊണ്ട് ഇപ്പൊ പിന്നെ മക്കളാവുമ്പ പിന്നെ അഴിനൻസര്ച്ച് ഓല കൂട ഇങ്ങനെ നട്ക്കണ്ടി വരും അപ്പൊ പിന്നെ ടൈം ഒന്നും കിട്ടൂല ഒന്നാമത് ഇൻട്രസ്റ്റ് വരാത്ത അതാണ്
ആഓ പിന്നെ സ്കൂളിലൊക്കെ ചേർത്തിയാൽ പിന്നെ വായിക്കാനോക്കെ ഇരിക്കലോ
ആഹ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ കിട്ടും ഫ്രീ ടൈമ ഒക്കെ അവര് പോയി
ഇപ്പോ ഓരെ വീട്ടിൽ തന്നെയാണല്ലോല്ലേ
ആഹ് അതാണ് അതാണ് അപ്പൊ പിന്നെ ഫ്രീ കിട്ടും കൊറച്ചൊക്കെ
അതന്നെ
പിന്നെ എങ്ങനെ എന്തേലും ഒക്കെ എങ്ങനെ ചെയ്യണം ഇനി
ആഹ്
പിന്നെ എന്നിട്ട് ചായ കുടിയിക്കെകൈഞ്ഞോ
ആഹ ചായ കുടിച്
ഉം ഉം അയ്ശേരി പിന്നെ
പിന്നെന്താ
വേറെന്താപ്പൊ ഇന്ന്‌ എന്നിട്ട് അവിടെ മഴണ്ടായിരുന്നോ
പ്രത്യേക
ചെടികൾ
ഏ
അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഇല്ല്യ അങ്ങനത്തെ ഇൻട്രെസ്റ്റ് കളൊന്നുംല്ല്യ ചെടികള് ഉണ്ടാക്കാൻ ഒന്നാമത് ഇവിടെ ചെടികളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങള് ഞങ്ങ ഇന്റെ വീട്ടില് ഇന്റെ വീട്ടില് സ്പേസ് ഉണ്ടങ്ങനൊക്കെ പക്ഷെ അവിടെ പിന്നെ സ്പേസ് ഇല്ല അസിൻ്റോഡി അതിനുള്ള സ്പേസ് ഒന്നും ഇല്ല പിന്നെ ഇന്റെ വീട്ടിലാണ് ഞാൻ രണ്ടീസായി വന്ന
അവിടെ ചെടികളൊക്കെ ഉണ്ടോ
ഇവിടെ റോസിന്റെ കൊമ്പുണ്ട് പിന്നെ അതേപോലെ വേറ എന്തോ ഒരു വയലറ്റ് ചെടി ഉണ്ട് അതി്മ ഒരു പൂവ് ഉണ്ടാവാറുണ്ട് അത് ആഹ ചെറിയ ചെറിയ പൂവാണ് തോന്നണ ആ അതെ അത് അത്ണ്ട് പിന്നെ ചെടികളായിട്ട് അതന്നെ ഉള്ളൂ പിന്നെ വേ ഒന്നുല്ല അതിന്റെ ഉമ്മ പിടിപ്പിച്ചാണ് റോസ് കൊമ്പുംന്തൊക്കെ ഉമ്മാക്ക് ഇഷ്ടാണ് ചെടികൾ അപ്പൊ ഉമ്മ അങ്ങനെ പ്പിക്കരോന്ന് പിന്നെപ്പ നമ്മൾ ഇവിടെല്ലല്ലോ സ്ഥീരംഅവി
ആഹ് ശരിയ സ്വന്തം വീടോ അല്ല ഹസ്ബൻ്റ് ൻ്റെ വീടോ
അല്ല ഹസ്ബൻ്റ് ൻ്റെ വീടാണ് സ്വന്തമായിട്ട് പോയിട്ടില്ല ആയിട്ടില്ല ആക്കണം എങ്ങനെങ്കിലുംമൊക്കെ അവിടെ ചെടികൾ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ ഒന്നാമത് ഈ അഗഗും ഈ നമ്മളെ ഈ മതിലിമൊക്കെ വെച്ചിട്ട് വല്യ വണ്ടി വന്നാല് ചെടിച്ചട്ടി മറിച്ചിടണേ
മതിൽ മല ചെടികൾ ചെടി ചട്ടി വെക്കല് അല്ലാതെ
നിരത്തി വെച്ചതാണേ ചെടി ചെടിച്ചെട്ടികള് അപ്പൊ അങ്ങനൊയിട്ട് ഈ വല്ല്യ വണ്ടിയൊക്കെ വരുമ്പോ വല്ല്യ ടിപ്പർ അങ്ങനെ ക്കെ ലോറികളൊക്കെ വരുമ്പോ അത് വന്നിട്ട് ഇടിച്ച് ഇടാണ്. അപ്പാ ചട്ടി പൊട്ടും.
എങ്ങനെ താഴത്ത് വെക്കാനയ്തിന് സ്പേയ്സ് ഇല്ല. പിന്നെ മൂന്ന് വണ്ടിണ്ട് അമ്മളെ മുറ്റത്ത്. മൂന്ന് വണ്ട്യാൾ ഇണ്ടാവുമ്പ അയ്നൻസര്ച്ച് നടക്കൂല ഒന്ന് ഓ ട്ട്രക്ഷേണ് ഒന്ന് ബൈക്കാണേ. ഏഹ് യാ സ്പേയ്സ് ഇല്ല ഒന്നാമത് അത് നി അത് നിർത്തിടാൻ തന്നെ സ്പേസ് ഇല്ല.
ഏഹ് അത് ശെരി ഇവടിംഅങ്ങൻ തന്നെ.
ആഹ് ചെടികള് വെച്ചാല് ഞമ്മക്ക്. ഒരു നല്ല നേരക്ക് നോക്കാനൊന്നും കയൂല. അപ്പൊ പിന്നെ അത് വിചാര്ച്ച്ട്ട് ഇണ്ടാക്കല് ഇല്ല. ആദ്യൊക്കെ അങ്ങനെ ഇണ്ടാക്കീന്നു.
ആഹ് ആഹ്.
പിന്നെ അവിടെ ഇള്ള ചെടികള് ഞാ ഇങ്ങട്ട് കൊണ്ട്രും. ഇവടെ വീട്ടില് വെക്കും ഞമ്ലവെടെ. ബെക്കും ഇവടെ ഇമ്മങ്ങനെ കുയ് ച്ടും. കാര്ണം അവിടെ ഇണ്ടെങ്കിലും ഇവടെ ഇണ്ടെങ്കിലും ഒക്കെ ഒന്നന്നെല്ലെപ്പോ.
ആഹ് അതന്നെ.
അപ്പൊ പിന്നെ അവ്ട്ത്തെ ഉമ്മ.
ഇപ്പം പിന്നെ ആർക്കും അയ്നൊ അതിനോടൊന്നും നോക്കാള്ളൊരു ഇത് ഇല്ലപ്പൊ.
ആഹ് അതെന്നെ.
ചെടിപ്പൊ മറ്റെ കൊറോണ സമയം ആയപ്പോളാണെ അതൊക്കെ ഒരു ഒഴീവേനില്ല വീട്ടിലെൻ എല്ലെ പൊർത്ത് പോവലൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ചെട്യാെ എന്തെങ്കി. ങ്കിലും ഒരു പണീലേർപ്പെടലേനി. ഇപ്പൊ അതൊക്കെ എവിടെ ഞാനൊക്കെ. ചെടി ഇണ്ടാക്ക്ണ ആളേനി. ഇക്ക് നല്ല ഇഷ്ടേന് ചെടിണ്ടാക്കാന്.
ആഹ്.
ആ ടൈമിലൊക്കെ ഫുള്ള് അവിട്ന്നും ഇവട്ന്നൊക്കെ കൊണ്ടന്ന് ഇണ്ടാക്കലേനി. ഇപ്പൊ ഇങ്ങനെ പറയും ഇവടെ. ഇപ്പൊ ചെടി ഒന്നും നോക്കണ്ട ആര്ക്കും.
ആഹ് ഇപ്പൊ.
ഒയിവ് കിട്ടണ്ടേ ആഹ്.
പിന്നെ നമ്മള് ടൈം. ഇമ്മ ആഹ് ആയ് ആയ് ഓക്കെ ഇന്നാല്.
ആ ആയ്ക്കോട്ടെ.